ഹലോ ഹലോ ഹലോ കേക്കണില്ല്യേ?
ആ കേൾക്കുണുണ്ട്, എന്തൊക്കെയുണ്ട് വാർത്തകള്?
എന്താ, അങ്ങനെ സുഖായിരിക്കിണു. ആ ഒണങ്ങീട്ടില്യ മ് ഇവിടെ സ്പൈഡർമാന്റെ ഡ്രസ്സ് ചോയ്ക്കാണ്. ഇവിടെ എന്താ മീൻകറി വെയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാന്.
ഓ മഴയാണോ അങ്ങോട്ടേക്ക്?
ഇല്ല്യ ഇന്ന് നല്ല വെയിലാ.
ആ ഡ്രസ്സ് ഉണങ്ങീല്ലന്ന് പറഞ്ഞോണ്ട് ചോയിച്ചാ. ഏ എന്താ ഇപ്പ നിങ്ങളടെ അവിടെയൊക്കെ ഇപ്പ മീൻ കിട്ടുന്നുണ്ടോ
ആ ഇപ്പ മീൻ ഇണ്ട് ഇപ്പ മീന് വാങ്ങാൻ പാടില്ല തോങ്ങണല് ഇല്ലേ
മീൻ ഇപ്പൊ ട്രോളിങ് അല്ലേ ആ ട്രോളിങ് ആയതുകൊണ്ട് നമ്മുടെ ഇങ്ങോട്ടേക്കൊക്കെ മീൻ വരല് ആ.. കുറവാ നമ്മള് ഡെയിലി മേടിക്കുന്ന ഒരാൾ.. ആൾക്കാരുണ്ട് അവര് തന്നെയാണെങ്കിലും വല്ലപ്പോഴും വരുന്നുള്ളൂ
അതെ ഇന്നലെ പിന്നെ- രാത്രി ഏട്ടൻ പോയിട്ട് വാങ്ങിക്കൊടന്നതാണീ..
ആഹ് ഞങ്ങള് പിന്നെ ഇപ്പ് ഒരാഴ്ചയായിട്ട് ഇപ്പ നോൺവെജ് ഇല്ല കൊച്ചി കൊച്ചിന് മരുന്ന് കൊടുക്കുന്നോ ണ്ടേ പ ത്യുണ്ട് ആയുർവേദ മരുന്നാണ് കൊടുക്കുന്നെ അപ്പം മ്മ് നമ്മളതുകൊണ്ട് നോൺവെജ്
ക്കുമ്പ എല്ലാ മരുന്നും അങ്ങനെ കഴിക്കുമ്പഴും പത്യം വേണോ
അങ്ങനെയില്ല അവനെ കണ്ണിന് ചെറിയ ഷോർട്ട് സൈറ്റ് ണ്ട് അപ്പൊ നമ്മള് ഏഹ് ഡോക്ടറെ കൊണ്ടോയി കാണിച്ച്കഴിഞ്ഞിഞ്ഞപ്പം ഏഹ് ഡോക്ടറ് പറഞ്ഞത് ഏഹ് ആ കണ്ണട വെക്കാനാ പറഞ്ഞാരുന്നേ അന്നേരം ഞങ്ങള് പിന്നെ ഇങ്ങ് അന്വേഷി കഴിഞ്ഞപ്പോ ആയുർവേദ ത്തില് അതിന് മരുന്നൊണ്ടെന്ന് പ റഞ്ഞു ഇപ്പ അങ്ങനെ ഞങ്ങള് ആയുർവേദത്തിലൊന്ന് കാണിച്ചു അന്നേരം അവര് പറഞ്ഞു അവുക്ക് ഒരു അഞ്ചാറ് മാസം മരുന്ന് കഴിക്കണ്ട വരും ഏഹ് ഇപ്പം ഫസ്റ്റത്തെ ഒരു മാസം പത്യം നോക്കണംന്ന് പറഞ്ഞു നമുക്കിപ്പം പത് കൊഴപ്പോല്ലല്ലോ. കണ്ണൊന്ന് റെഡിയാവണോല്ലോ ഏഴ് വയസ് ഉള്ളൂ ആൾക്ക്. അന്നേര ഇപ്പഴേ കണ്ണട വ ച്ച് കഴിഞ്ഞെയ്ഞ്ഞാ, പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല പതിനെട്ട് വയസാവാതെ എ വേറെ ട്രീറ്റ് മെൻ്റൊന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട്, നമ്മള് ആയുർവേദം ഒന്ന് ട്രൈ ചെയ്ത് നോക്കീട്ട് ഏ അത് ഓ ഓൾ റെഡി അവൻ ൻ്റെ ഏ വാ പ്പിക്ക്ണ്ട് എ ക‌ കണ്ണടയുള്ള ആളാണ് പിന്നെ ഇവര് പറയുന്നു സ്ക്രീൻ മൊക്കെയാ ആ സ്‌ക്രീൻ ടൈം പറയുന്നുണ്ട്. അപ്പഴേ അങ്ങനെയൊക്കെയായിരിക്കാം നമുക്കറിയില്ലല്ലോ എന്താ കാര്യം ന്ന് ഇപ്പം എഹ് പല കുട്ടികൾക്കും
ജെനിറ്റിക് ആയിട്ട് അങ്ങനെ കൊഴപ്പൊന്നും ഉണ്ടാവില്ല്യല്ലോ. നമുക്ക് റെക്കോർഡ് തരോലോ
ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുംല്ല ഈ ഷോർട്ട് സൈറ്റ് ഒക്കെ ഗ്രാ വരുന്നതാണല്ലോ പിള്ളേരുടെ പിന്നെ ജനി ഈം ഹേ ഹെർഡിത്തെറിയന്ന പറയാം പാരമ്പര്യാന്നാ പറയുന്നേ ഏ ഷോർട്ട് സൈറ്റ് ഒക്കെ നമ്മൾ ഇത്തിരി പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ വീട്ടിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഉണ്ട് അച്ഛനമ്മ അവർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് നമുക്കും വരാൻ
ചെയ്യല്ലേ ആയ് ശരി ഹലോ ഹലോ
ല്ലിയ പ്രശ്ന ഇല്ല
ആഹ് ഇവിടെ പോത്ത്ണ്ടേ ഹലോ ഹലോ ആഹ് ഇവിടെയി പോ ആ എടക്ക് ഇങ്ങനെ സ്റ്റെക്ക് ആയി പോവാ ഒന്നും കേക്കണില്ല. ഇവിടെയ് കേക്കണ്ടാ ഇപ്പ് ളപ്പ കേക്ക്ണ്ടോ ആഹ് ഇപ്പ കേക്ക്ണ്ട്‌.
ഇവിടെയെ കറണ്ട് ഇന്നിപ്പോ ഇവിടെ ടെച്ച് വെട്ടുന്നുണ്ടേ ആഹ് അതുകൊണ്ട് കറണ്ട് കട്ട് ചെയ്തേക്കുവാ അവര് ഇനിയിപ് ഇപ്പൊ കൊറേ നേരം കഴിഞ്ഞേ വരുള്ളൂന്ന് പറഞ്ഞു ആഹ്. നമ്മള് ഇല്ല നെറ്റ് യൂസ് ചെയ്യുന്നേ ഇവിടെ റേഞ്ചിന്റെ കൊറച്ച് പ്രശ്നൊള്ളെ സ്ഥലവാ
അതെല്ലേ അന്നാതാ തോന്നുന്നെ എടക്കിങ്ങനെ കാട്ടാവുണ്ട് ആഹ് അപ്പൊ ഫോണിൽത്തെ ഡാറ്റ ഉപയോഗിച്ചി പിന്നെ പിന്നെ ചെയ്യാ അല്ല ഡാറ്റ
ഇപ്പൊ ഞങളിത് ഇത് ഫോണിലത്തെ ഡേറ്റ വെച്ചിട്ടാ
ആഹ് ആഹ് റേഞ്ചിന്റെ എന്താണ് ആഹ്
പിന്നെ വൈഫൈ ഇല്ല ആ സ്പീഡ് ഉണ്ടാവില്ല ക്ലാരിറ്റി- റ്റിയും കുറയും അതൊരു പ്രശ്നം ഞാൻ പിന്നെ ഇപ്പൊ വിളിക്കണമല്ലോ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു അല്ലോ അതുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്താണ് ഉം ഉം
ഇവിടെ പാടത്തിന്റെ ഏരിയാന്ന് പർ ണേ
അതാണ് ഇന്ന് ഇപ്പൊ സി - ആഹ് പാടമാണല്ലേ മീന് തന്നെ ഏഹ് ഭയങ്കര കൊറേ പാടങ്ങളൊക്കെയുള്ള സ്ഥലവാ
അങ്ങനെ കൊറെ ഏക്കറ് കണക്കിന് ഇവിടെ പാടണ്ട് നമ്മടെ രണ്ട് സൈഡും പാടാ രണ്ട്- സൈഡ് പിന്നെ പറമ്പ് കാര്യങ്ങളൊക്കെ. വീടുകളൊക്കെ ഫ്രണ്ട് ബാഗും ഒരു സൈഡ് ബാഗും ഫുള്
ഹലോ മുറ്റത്തിറങ്ങി കഴിഞ്ഞ
ആഹ് അത് ശരിയാ പക്ഷെ മഴൊക്കെ പെയ്ത് കഴിഞ്ഞാ വെള്ളൊക്കെ കേറി മഴ പെയ്പ തന്നെ വെള്ളംങ്ങനെ കേറും
ഓ താഴ്ന്ന പ്രദേശം ആണ്
ആഹ് അതെ കൊറച്ച് പൊന്തിട്ടാണച്ചാ കൊഴപ്പുണ്ടാവില്ലേ
ആഹ് നമ്മടെ ഇവിടെ പൊങ്ങിയ നമ്മളുടെ ഫ്രണ്ട് ങ് സ്ഥലം ഫോറസ്റ്റാ ആ കാടാ അന്നേരം ആ അത്യാവശ്യം പച്ചപ്പും ഹരിതാഭവും കുറെ മരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുന്നു ഒരു ചെറിയ പ്രകൃതി രമണിയ എന്നൊക്കെ പറയുന്നത് ങ് സിറ്റിന്നൊക്കെ വരുന്നവർക്ക് ഇവിടം ഭയങ്കര ഓക്ക ആാണ് ചൂട് കുറവുണ്ട് എന്നൊക്കെ പറയും പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ഇവിടെ ചൂടുണ്ട്
ആഹ് അല്ലെ ഇപ്പൊ സിറ്റിന്ന് വരുന്നവരാണെങ്കിൽ പോലും അവർക്ക് ഇത് കാണുമ്പോൾ പറയണ പോലെ നല്ല സന്തോഷവും അവർക്കൂടെ ക്കാന് ഇതൊക്കെ നല്ല താല്പര്യവും അത് അവിടെ അത്രയും ഇങ്ങനെ ഇങ്ങനെ തിരക്കും തരെക്കും തിരക്കും ക്കല്ലേ ആ ഒരു ജീവിതങ്ങെ വരുമ്പോഴേ ശാന്തമായിട്ട് ഒരു അന്തരീക്ഷല്ലേ
ആഹ് നമുക്ക് അങ്ങനെ വണ്ടിയുടെ പ്രശ്ന സൗണ്ടിന്റെ പ്രശ്നം ങ്ങളോ അങ്ങനെ ഒരു എന്താ പറയുന്നെ ആഹ് ശബ്ദം മലിനീകരണം ഇല്ല പുക മലിനീകരണം ഇല്ല അന്തരീക്ഷ മലിനീകരണം ഇല്ല എല്ലാം എല്ലാം കൊണ്ടും ഒക്കെ പിന്നെ ആകെയുള്ളള്ളരു പ്രശ്നം കൊതുക ഭയങ്കരമായിട്ട് കൊതുകൊണ്ട് ഇപ്പൊ മഴയും കൂടി ആയതുകൊണ്ട് ആ എനിക്ക് തോന്ന ആ ഇങ്ങോട്ടേക്ക് അങ്ങനെ തവള ഇല്ല ഉ ഇവിടെ ഞങ്ങളുടെ കൊറച്ച് ചെറിയ പാടങ്ങള ഉണ്ടായിരുന്നു പിന്നെ ആ പാടങ്ങളൊക്കെ ഏ നികത്തി എല്ലാ ആൾക്കാരും റബ്ബർ നട്ടു ഈ കൊയ്യാനും മെതിക്കാനും ഒന്നും ആളില്ലാതെ വന്ന കഴിഞ്ഞഞ് കഴിഞ്ഞപ്പം പിന്നെ അത് ഏ ഇപ്പം ഏ ഇത് ഉഴുവാനൊക്കെ ഓരോ സാ സാധനങ്ങൾ വേണല്ലോ അപ്പോ ഓര ആൾക്കാരും ഓരോ ആൾക്കർ ർ അവരുടെ പാഠം നികത്തി ഓരോന്ന് ചെയ്യുമ്പം ് അടുത്തുള്ള പറമ്പുകാരും ഒ ഒറ്റക്കക്ക് ഒറ്റക്കായിയി പോവും പോകുമ്പം അവരും അതെല്ലാം പാടുന്നകത്തിവിടെ നൽപ്പാട ഇല്ല കാണാന ഇല്ല നേരത്തെൊക്കെ ഉണ്ടായിരുന്നു എൻന്റെൊക്കെ ഏർ ഞാനും പോയിട്ടൊക്കെുണ്ട്
ആ പിന്നെ പാട അ അങ്ങനെ മരൊന്നും വെക്കാൻ പാടില്ലന്നാണല്ലോ
ആ നമ്മുടെ ഇതങ്ങാന്ന് വച്ച കഴിഞ് കഴിഞ്ഞാ ഭയങ്കരമായിട്ട് പാടങ്ങളുള്ള ഏരിയത് ല്ല പക്ഷെ നമുക്ക് കണ്ടം പോലെ കൃഷി ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം കൂടെ ആരുന്നു രണ്ടും ചെയ്യാനുള്ള രീതിൽ അങ്ങനെ പാടം നികത്ത് ഒന്നും വേണ്ടാ പാടം വേറെതെങ്കിലുമൊക്കെ കൃഷിയൊക്കെ ചെയ്യാം റബർ പിന്നെ മഞ്ഞള് അങ്ങനെയൊക്കെ ചെയ്യുന്നു വെള്ളം തിരിച്ച് വിട്ടാൽ മാത്രം മതിയായിരുന്നു അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് ശരിയായിട്ടും ഒരു പാടത്തിന്റെ ഭൂ പ്രകൃതി ഉള്ള സ്ഥലംല്ലാത്ത കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ അവര് പുറത്തുന്നും മണ്ണൊന്നും കൊണ്ട് പോയിട്ട് നികത്തി അങ്ങനെയല്ല ചെയ്തേക്കുന്നെ ആ ഉള്ളതിനെ അവര് ഏ കുറച്ചും കൂടെയും ഇതാക്കി എടുത്തേക്കുന്നതാ
അവിടെങ്ങനെ ഈ വേസ്റ്റ് ഒക്കെ വേസ്റ്റ്ക്കെ എന്താ ചെയ്യാറ്
ഇവിടെ ഹരിതകർമ്മസേന വരുന്നുണ്ട് ഏ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്ന ഫുഡ് വേസ്റ്റ് നമുക്ക് നമുക്ക് അത്യാവശ്യം ഒരു എമ്പത് സെന്റ് സ്ഥലമുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ ഏ നമ്മൾ എന്തെങ്കിലും വാഴ വെച്ചിട്ടുണ്ട് തെങ്ങ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ചോട്ടില് ഇടും നമ്മൾ അന്നന്ന് കൊണ്ടന്ന് ഇടും നമുക്ക് സ്ഥലം കൂടുതല്ള്ളത്ണ്ട് നമുക്ക് അങ്ങനെ
അവിടെ എന്താ അപ്പൊ ആ സ്ഥലത്തൊക്കെ എന്താ കൃഷി വച്ചിണ്ടോ തെങ്ങൊക്കെ
കൃഷീന്ന് പറഞ്ഞ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കൃഷികളില്ല
ആ
കൊക്കോ ആ തെങ്ങ് വാഴ അങ്ങനെയൊക്കെ ആ നേരത്തെ റബ്ബറായിരുന്നു ആ റബ്ബർ ആയിരുന്നു നേരത്തെ റബ്ബർ ആ റബ്ബർ എല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ റബ്ബർ വെ ച്ചില്ല ഒരു സമയത്ത് റബ്ബറിന്റെ വിലയെ കുറഞ്ഞിട്ട് പിന്നെ നമുക്കത് നഷ്ടം എന്നുള്ള രീതിയിൽ ആയിട്ടുണ്ടായിരുന്നല്ലോ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ ഉ അപ്പൊ പിന്നെത് റബ്ബർ വെച്ചില്ല പിന്നെ നമ്മൾ വാഴകൃഷി നടത്തി പിന്നെ അതിന്റെ ഇടവിളായിട്ട് മഞ്ഞൾ
ഇണ്ടായിണ്ടാവോല്ലോ എ ലയാണെങ്കിലും കൊലയാണെങ്കിലും കൊടുത്തു കഴിഞ്ഞാല് നല്ല
ഉംനമ്മിടന്ന് ഇലയങ്ങന പോവൂല അതേ ഏത്തവാഴ ഏ എലയെടുക്കില്ല അ ഏത്തവാഴയാകുമ്പം ഏ ഇത് ആ പ പക്ഷേ ഞങ്ങള് വെച്ചിട്ടെന്താ പറ്റിയന്നുവെച്ച് ഴിഞ്ഞാ ഞാൻ മൊത്തം വാഴകളും ഒടിഞ്ഞു പോയി. ആ അങ്ങനെകുറെ നഷ്ടങ്ങൾ പറ്റി. ഈ പിന്നെഇപ്പം കൃഷി ഓഫീസിലൊക്കെ ശരിക്കും നമുക്കിത് വാഴ ഇൻഷുറ ഇൻഷർ ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് ചെയ് അത് അന്നാ അറിയില്ലായി കൊറച്ചുവാഴകൾക്കെന്തോ ചെയ്തുള്ളൂ. പക്ഷേ ഇത് കൊലയ്ക്കുന്നതിന് മുമ്പേയൊടിഞ്ഞുപോയി അപ്പൊ കൊറേ കൊലച്ച് കഴിഞ് കഴിഞ്ഞാൽ നമുക്കൊരു കൊറച്ചു പൈസ കിട്ടും. കിട്ടിയേനെ ആ കൃഷിയെല്ലാ സമയത്തു ഒന്നും നന്നായിക്കൊള്ളണംന്നില്ലല്ലോ ചെലത് ചെലവരുടെ സ് ശെരിയാവും ചെലവരുടെ ശെ ശരിയാവൂലാന്ന് പറയുന്ന പോലെയാ കൃഷി
ആ ഞാൻ വിളിക്കാംട്ട്റാ
ആ ഓക്കേയെന്നാ ശെരി ആം ഓക്കെയോക്കെ